സംഭവിച്ചതറില
ഏ ഒന്നും കേൾക്കണില്ല ഞാൻ വെച്ചിട്ട് ഇല്ല കേട്ടോ പിന്നെ നോക്കുമ്പൾ ഫുള്ള് പോയിക്കണ്
ആഹ് ഞാങ്ങനെ ഹലോ ഹലോ ഹലോ?
ഞാനും പറയണ്ട് പിന്നെ നോക്ക്പോത് കട്ടയിക്കണ് നോക്കി പിന്നെ ഞാന്.
എന്ത ഇപ്പോം പറഞ്ഞോണ്ട്ന്ന ആ ഞാൻ ഇതേ നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാണ്ട് പഠിച്ചാനേ
ആഹ് ആഹ് ഏ വണേ എളപ്പ എന്തായാലും മാണ്ടോ നമ്മള് ഇതാക്കുക ഉം
നോക്കട്ടെ ഇതല്ലോ ഇങ്ങനെ കിട്ടണ കാര്ക്കെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും.
അതല്ല ഒരു ഒരു മാസത്തിന് തൽപ്പിച്ചി പറഞ്ഞ് ഈ അഞ്ച് റുപ്പ്യ ന്.
ആടി ഒരു മാസത്തിന്.
ഉം അതെ അതെ
വേദനണ് അറിയ
പറയാന്ണ്ടോ
ഒരാളൊക്കെയാണെന്നുണ്ടെങ്കിൽ എത്ര പ്രശ്നല്ലേ ഇനിയിപ്പോ ഈ ചെറുത് രണ്ടിനും. പ്രശ്നമല്ലേ അതിപ്പോ മൂന്നാള് കൂടിആയായിപ്പോളേ മോനാണെങ്കിൽ. പറഞ്ഞിട്ട് കേക്ക്ണുല്ലേ മത്ത മദ്രസ്സൊക്കെ ഒഴിവാക്കി പാട മദ്രസിലൊക്കെ ചേർത്തി
എ മദ്രസ ന് ഒയിവയിലോ
ഉം നാട്ടത്താ പിന്നെ രണ്ടും കൂടിയായ പിന്നെ തീരെ സമയംല്ലല്ലോ
ആഹ് ആഹ്
എന്നാല നോക്കട്ടെ
ഉം ഉ അ ഈ തരക്കമില്ല ഒെ ഈ ഫീസൊക്കെ അനുസരിച്ച് കൂടവാണ അതിനനുസരിച് വരുമാനംക്കെ ട്ട് കൂടണം അതക്കെ ഇടുന്നുണ്ട്
ആഹ് മോന പറയണ അതജ ഇപ്പൾ അന് ബേജാറാകണ്ട
അല്ല നമുക്ക് വേദ വേദനയാണ് അറിയ ഒക്ക ഇതുണ്ടാവില്ല എന്നാലും അല്ലേ ആക്ക് വെറുത കൊണ്ട് കൊടുക്കാറിയുമ്പോളേ
മം ഉം അന്നാ ഒരു ഇന്നിപ്പോ ഇന്ന് അയച്ച്ക്ക്ണ് ട്ടോ എന്താ പറയാ മുപ്പറുപ്യ അയച്ച്ക്ക്ണ് ഇന്ന്.
ഉ ഉ ഉ ഉ
അതേ പത്ത് റുപയും ഇവിടെ സൂപ്പർമാർക്കറ്റില് ഒരു മാസം
ഒരു മാസത്തിൽ പത്ത് റുപ്യ ഒക്കെ ആവും നിങ്ങൾക്ക് അതല്ല അതിലെല്ലാം പെടുടോ?
എല്ലാം പെടും ചിക്കനും ആഹ് അരിയും ചിക്കനും എല്ലാ സാധനവും.
ബുക്കിൽ വാങ്ങല.
ഞാനിങ്ങനെ വാട്സാപ്പിൽ ഹയക്കും ലിസ്റ്റ് വേണ്ട സാധനത്തിന്റെ ലിസ്റ്റ്. പറയാമോ പേരേക്ക് കൊണ്ടുന്നരും. അയിൽ ആ പിന്നെ പച്ച പച്ചക്കറികാക്ക വരുമ്പോ ഞാൻ എന്തേലുമൊക്കെ അത്യാവശ്യം പിന്നെ ലാംലൂം് പോയിട്ട് വാങ്ങും. കുറച്ചൊക്കെ ഓഫറള്ള സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങും. ന്നാലും നോക്കിയാജ് അതിനി ഇങ്ങനെ ഈ പാല് മുട്ട പഴം
ഈ ഒരു മുട്ടക്കത്ത് വില അൻക്ക്റിയോ
എത്രഎണ്
എട്ട്രുപ്പിയ
എട്ട
ഒരു ആ ഒരു മുട്ടക്ക് എട്ട്റുപ്പിയ ആണല്ലോ ഇപ്പോ. ഇപ്പോ ഇവ്ടുന്നാ ആ നാലിസം മുന്നേ ഇവിടെ കൊണ്ട വോന്നീനി അപ്പം ഇന്റെ കുട്ടിൾ പോയപ്പം പറയണേ എട്ട്റുപ്പിണ് ഒരു മുട്ട മറ്റേ എട്ടുറുപ്പിക്ക് രണ്ട് മു
എന്ന ലാംലൂമില് ലാംലൂമില് അഞ്ച് അയിബാത്ള്ളൂ എങ്ങനെ അറിയോ ഇതേ സെയിം മുട്ടന്നെ അയിനൊരു ബ്രെഡും കൂടി എടുത്താൽ ഓഫറാണേ ഒരു ബ്രെഡും കൂടി എടുത്താൽ പത്ത് മുട്ടെടുക്കുകണെന്നുണ്ടെങ്കിൽ അഞ്ചേ അയിബാത്തൊള്ളൂ.
ആ ആ
ലാംലൂമില് ഞാൻ അങ്ങനെ വാങ്ങും പക്ഷെ ഒരാൾക്ക് ഒരിതേ കിട്ടുള്ളൂ.
ആ ആ
അ
ഈ ജാംജും എവിടെണ്
ജാംജൂം എല്ലടി ലാംലും മോങ്ങത്ത്.
അത് ഇതിന്റെ പേരേക്കാറല്ലേ ആഹ്
ആഹ മോങ്ങത്താണ്. ഞാന് അങ്ങോട്ട് പോകലാണ്. ഇന്നിട്ട്ന്നെ ഇത്ര പൈസായിന്നാ ഞാൻ പറിണത്.
ഉം
ആ പിന്നെ ഇവരെ എന്താ പറയാ ഫീസും. ഇവ അഞ്ചുറിപ്പിയ ഫീസ് അടച്ച് പതിനഞ്ചായില്ലേ
ഉം ഉം
ഏ ഞാന് എന്താ പറയാ ആ ടിവിക്ക് എന്താണ് ഇജ കൊടുത്തക്കാണ് പൈസ എന്താണ് ആഹ് ഇന്റെട്ത്ത് പൈസ ഇല്ലിന്നൊക്കെ പറഞ്ഞക്കണ്. ഞ്ഞിപ്പം അയിന് അതുകൂടി ഞാനിപ്പ അത് കൂടി കൂട്ടാ. അൻക്ക് തരാനുണ്ടല്ലോ ടീവിന്റെ പൈസ അൻക്ക് തരാനുല്ലി. ഉ ഏതാലും ഇങ്ങനെ പറയാ എത്ര കിട്ടിയാലും ഇതൊക്ക പിന്നെ ഞാന് പിന്നെ മീന എപ്പലെളൊക്കെ ക്കെ വാങ്ങോള്ളൂ.
ഉ അതെ കുട്ടികള് സ്കൂൾക്ക് പോയാല് പിന്നെ ആ
അഞ്ഞൂറ് അഞ്ഞൂറുപ്പിക്ക് അ അ അഞ്ഞൂറ് ഉപ്പ്യക്ക് ചിക്കൻ വാങ്ങിയാൽ അത് ഉണ്ടാവും ഒരാഴ്ച പിന്നെ അതിൻ്റെ ഇടൽ ഒരാട്ടോ മക്കമി രണ്ടട്ടമക്കെ ഒക്കെ മീനും വാങ്ങിയാൽ ഒഴ്ച്ചക്ക് അങ്ങനെ പോവും.
ഉ ഉം
ഉം പിന്നെ അതിന്റെട പിന്നെ കുറവുണ്ടെങ്കി മുട്ടി
മ് മം
അങ്ങനെ അതൊക്കെ പാടെ കൂട്ടിട്ടാട്ടോ.
ആ ആ ആ.
അയിന് എടി ഇന്റെ മക്കൾക്കൊക്കെ നല്ലോണം തിന്നവാണേ.
ഉഹ്മ് ഹ് ഒര്ക്ക് അങ്ങനെ ശീലായിട്ടടി ഉം.
തിന്ന തിന്നണോടത്ത് ഇസ്‌ക്കത്തരം വട കാട്ടാനും പറ്റുല.
ഉം ഉം.
ഞാൻ കുറച്ചൊക്കെ കുറക്കൊക്കെ ചെയ്യും പക്ഷെറബേ ഇന്നെ.
അങ്ങള ചെയ്യൂലെ. നമുക്ക് ഒറിസ്തേ രണ്ടത്തത്തെ ഒരു കൂട്ടാണ്ണ്ടെങ്കിവിചാരിച് ങ്ങാണ്ട് നമ്മള് രാവിൽകത്ത് ഉച്ചക്കക്ക് അല്ല ഉച്ചക്ക്ത്ത് അന്തിക്കൊക്കെ ഒപ്പിച്ചെടുക്കാനൊക്കെനോക്കല്ലോ.
ഉം ഞ്ഞി ഇതിലേറെ എങ്ങനെ ഞാൻ ഉറങ്ങാൻ വരണ്ടേത്. എന്താ പറയാ ഓന്റെ ഒപ്പം ഞാൻ കടന്ന ഓന്റെ കജ്ജും കാലൊക്കെ ഇന്റെ മേത്താ. ന്നിട്ട് ഉറങ്ങാൻ വരിന്ന്. ഇല്ല എന്താണ്. ഇന്റെ ഏട്ടത്തി റിം ഇജ് അല്ലോണം കരുതണം ന്നൊക്കെ പറിം. പക്ഷെ ഞാന് റഞ്ഞാ ഉം.
ആഹ് ൻക്ക് തോന്നലുണ്ട് അൻ്റെ ഓരോ ത് മന്നും മക്ക് മൻസ്സിലാക്കാൻ പറ്റല്ലോ.
അയി ഇന്റെ മകനതാ. ന്റെ മകൻ എന്തേ സാധനത്തിന് കടേകാണ്ട് പറഞ്ഞയച്ചാല് അത് ഞാൻ പറയാത്ത സാധനങ്ങളും വാങ്ങും. എന്താ പറയ എ ത് വാങ്ങും പാലും പേക്കറ്റ്. പിന്നെത് നല്ല ബ്രെഡ് റസ്ക് ബേക്കറി മൈസൂർ പാക്ക് ഇങ്ങനത്തെ സാധനക്കെ മാങ്ങിക്കൊണ്ട്റും അപ്പ ഞൻ എന്താ ട്ടി ഓനെ പറഞ്ഞയക്കല് നിർത്തി. ഞാന അങ്ങട്ട് വിളിച്ച് പറഞ്ഞാൽ ഇങ്ങട്ട് സാധനം കൊണ്ടന്ന് തരും അപ്പോ പിന്നെ നഞമ്മൾ പറിണ മാത്രമല്ലേ ഇതാക്കുള്ളു പിന്നെ ഈ ആൺകുട്ട്യാളല്ലേ. ന്നല്ലോം തിന്നും മാണം. ചോറൊന്നും മാണ്ട അപ്പ ഞാൻ മാനോട് ആ. ഞാൻ മോനോട് ങ്ങനെ പറിം ഞാനിപ്പോ പുല്ലാര നാലിസം പോയിന്നീലെ ആ സമയത്ത് ഇങ്ങനെ മുസാഫയ്നു ങ്ങനെ ബില്ല് അയച്ചരും ഇബൻ പോയി സാധന വാങ്ങിന്റെ ബില്ലാ നെയ്‌ അപ്പൊ ഞാൻ മോന് നോട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നാല് നഷ്ട്ടാണ് ച മറ്റെ ചപ്പാത്തി. ത്തിന്റെ പാക്കറ്റിലെ.
ആഹ്.
ആ അത് കൊണ്ട്രാ ബ്രെഡ്കോണ്ട്ര പഴം കോണ്ട്ര അവ് ല് പൊരി അവ് ല് ഒണ്ടര ഇങ്ങനത്തെ സാധനങ്ങള ഉം ന്നിട്ട് അങ്ങനെ ബില് അതിനൊക്കെ പൈസണല്ലോ ആ തോ എന്നാ തന്നെ നോക്ക് പെരേല് പച്ചക്കറി എന്തെല്ലാം മൊതല് ഞാൻ പറഞ്ഞിലെ ചീര മുരിങ്ങ മത്തന് പച്ചഒളക് കറ്മൂസ ഇതൊക്കെ ഇവിടെ ഇണ്ടാണ്.
ഉം ഉം എന്ന്ട്ടാ.
ഇനിയിപ്പോ ഒരു സാമ്പാർ വയ്ക്കാന്ള്ള സാധനക്കെ ഇവടെണ്ട്.
മുരിങ്ങ ഒന്നും താൾക്കൂലങ്ങള്. മുരിങ്ങ താളിപ്പൊന്നും ഉണ്ടാക്കൂലേ?
താൾച്ചും ചെയ്യും ഇനിപ്പൊ സാമ്പാറക്കണങ്കി കർമൂസണ്ട് ചേ ണ്ട് ഇനി പയ്കിടാന് തക്ക ആ ഉരുള ഇതില്ലെ ത
കൊറച്ചൊക്കെ ജ് കെര്ദിക്കോണ്ടി ബളെ.
ഉം പച് ന്താ പച്ചപ്പഴം ഉണ്ടാവും ചേനണ്ടാവും ഒക്കെ ഉണ്ട്.
അതൊക്കെ ഉണ്ടാവുംബ എന്നും മാറ്റിമറച്ച്ണ്ടാക്കല്ലോ
ആ ന്നാല് ഇൻക് ഞാ അന്തം വിട്ടുന്ന മോൻ പറഞ്ഞിന്നോട് എന്താണ് ജ്ജ് കൺകൂ ട്ടിങ്ങാണ്ട് പൈസ എത്ര ചോയ്ച്ച ഞാൻ പറഞ്ഞപ്പോ മോന് മോന് കൊയ് പ്പല്ല്യ പക്ഷെ അത് എത്തും പറയ്റ്റാണെങ്കാരം ചെൽപ്പം. പ്പൊ പറഞ്ഞിട്ട് കാര്ല്ലല്ലോ ഏതായാലും മക്കൾക്കൊ ഒരു ബോധമാണ് ഇഞ്യിപ്പം ഇൻ്റെ മകനിം കൊണ്ട് ഞാൻ ലാംലൂമ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരെ പച്ചക്കറിൻ്റെ അങ്ങട്ടാ പോവട്ടോ നമ്മക്ക് വെല്ലുളിയും തക്കാളിക്കൊക്കെ വടെവലക്കൊറവാണ് ഏഹ്
വലുതനെ കൊണ്ടൊല്
ആഹ് വല്യതും ഞാനാണ് പോവല്
ആഹ്
ഇന്ക്ക് വണ്ടിമേല് തോന സാധനൊക്കെ കൊണ്ട് പോരാ കെതിയേടാ ഞാൻ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ പാറി പോകുന്നല്ലതെ
ഉം കൂട്ടി പോൻ നല്ലത് ഒരാളിം കൂട്ടി പോകെന്നെ നല്ലത് അറിയ അതല്ല ഇജ് എട് ക്കല് ല്ലേ ഹെൽമെറ്റ് ഹൽമെറ്റ്ക്കല് ല്ലേ
ഹെൽമെറ്റ് അല്ലേ ആഹ്
ആഹ് ന്നാള് ആബിതനെ ഓള് ഓളെ കുട്ടീനെ ആക്കാൻ ചിക്കൻ വാങ്ങാൻ പോയി അറിഞ്ഞ്ലെ ഹെലമറ്റൊന്ന് വെക്കാത്ത അപ്പ തന്നെ വരലൊ കരുതി പോയതാ ട്ടോ ന്നട്ട് ആരോ ഫൊ ട്ടടുത്ത് വിട്ടടുത്ത് ഇങ്ങട്ട് ആയിറ്പ്പിയ ഫൈൻ എടി ഞ്ഞട്ട് ഓളെ മാപ്പള ഇണ്ട് ചോയിച്ച്ന് എവുടുക്ക ജ്ജ് പോയിന്ന് പറയിണേട്ടീനി അതൊന്നരിക്കലു ഓ കൂലല്ല അറിയമ്മളെ പെട്ടെന്ന് വേ പോയ്ണ്ട് വെരൊല്ലൊ കരുതികാണ്ടവിടെ വെക്കാത പൊയൊലൊ പോയാലോ ആറുപ്പ്യ ഫൈന് വന്നു വരാ രണ്ടാക്കും അഞ്ഞൂറും അഞ്ഞൂറും വെച്ച്ക്കാണ്ടേ ചെറിയ കുട്ട്വാക്ക് കൊഴപ്പല്ലല്ലോ
അയിന് ഇപ്പെയിന് രണ്ടിലേറെ ആളൊന്നും പോകാനും പറ്റൂലല്ലോ
അയ് അയ് ഓ ഓളോള ചെർദിനിനെ കൊണ്ട് പോയിനേ അപ്പം ആണിനും വെച്ചിട്ടില്ല ഒക്കും വെച് ഏ ഓളും വെിച്ചിട്ടില്ല പക്ഷ കുട്ടിക്കും കൂട്ടിയാണ രണ്ട് അഞ്ഞൂറും മഞ്ഞൂറും വെച്ചക്കാണ്ടേ ഒന്നിനു അഞ്ഞൂറാണല്ലോ
പോവണ മ്മേ പേടിയണല്ലേ
ഉം
പടച്ചോൻ കക്കട്ടെ
നമ്മള ഇതിന് വേണ്ടിട്ടാണ്ക്ഷേ നല്ല ഇപ്പ തന്നെ വരാരുതിങാണ്ട് പോയത് താണ് അറിണ്ട് ആയിരുറപ്യ പോയി പറിയിണ്ട്
ഏതായാലും ഓരോ മാസം ഇങ്ങട്ട്
മലെ
ആഹ് ഹെൽമെറ്റാണം ഇന്ക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് ഞാനും മകനും വെച്ചിട്ട് തന്നെ പോലൊള്ളൂ പിന്നെപ്പോ ഞങ്ങള് എന്താണ് ഞാൻ ചെറുദിനൊന്നും കൊണ്ട് മെയിറോട്ട് കൂടെ അങ്ങനെ പോകലില്ല ഞാന ഒറ്റക്ക് പോവയാണെങ്കിൽ ഹെലമേറ്റ് ച്ച് പോകുന്നല്ലാതെ
ഇനാള് എടി അനക്ക് കേക്കാണോ അങ്ങളെ ഇവിടെ മുന്നിൽ തന്നെ അങ്ങാടിൽ മുന്നിൽ തന്നെ ഒരാള് ഒരു പത്ത് ണി രാത്രിട്ടോ റോഡ് ക്രോസ് ചെയ്തതാ അയാൾ ഹെൽമറ്റ് ഇണ്ട് തലെല് ആ വണ്ടിയ എടുക്കാൻ ക്രോസയ്ത് ങ്ങട്ട് പോന്ന കാടെന്നു ഇറങ്ങിങ്ങി കാണ്ടെ അർച്ചി കാരനാണ് ഹൊട്ട പൈസ വാങ്ങിക്കാണ്ട് ക്രോസ് യ്തതാണ് ഹെലമറ്റിന്റെ ഉള്ളില് ഫോണുണ്ട് ഇങ്ങനെ സംസാരിച്ച ഇങ്ങ പോക വണ്ടി ഇങ്ങന ഓണ് അടിച്ച്ണ്ട് അത് ഇങ്ങട്ട മണ്ടിപറഞ്ഞു വണ്ടി തട്ടി വണ്ടിങ്ങനെ ഓണടിച്ചിട്ടുണ്ടാവ ഇവിടെ അങ്ങാടി തന്നെ റോഡ് ക്രോസ് ചെയ്താൽ ഒരാള്റിയും കേക്ക്ണ്ടോ
ആഹ് കേക്ക്ണ്ട്
ആഹ് ഇങ്ങട്ട് രാത്രി പത്ത ണിയയ്ക്ക്ണ് ഇങ്ങട്ട് അയാള് ഹെൽമെറ്റ് റ്റ്ണ്ട് അയ്ന്റെുള്ളില് ഫോൺ വെച്ചണ്ട് ങ്ങനെ സംസാരിച്ച് പോകാണ് ന്നെട്ട് വണ്ടിയേള്ങ്ങനെ ഓണട് ച്ച്ണ്ട് അയാള് കണ്ട് കണ്ട് ഇങ്ങട്ട് മണ്ടി യർഞ്. ഏ അമൾ ശ്രദ്ധിക്കൂല്ലല്ലോ ങ്ങട്ട് വണ്ടി തട്ടീലൊ ബൈക്ക് ബൈക്ക് തട്ടി തട്ടി തെർച്ചാണ്ട് പോയി ങ്ങട്ട് എൽമട്ട് തലേന്ന് ഊരി പോയേ ലോ അയിൻ്റെ ആ ബെൽറ്റ്ട്ട്ണ്ടാവുലേ ന്നട്ട് അയാള് മര്ച്ചു ഇപ്പ നാലീസായി. ആഹ് ഒരാഴ്ച ആയിപ്പോ ഇവിടെ തന്നെയണ് അറിയാനേ പേടിയാണ് അറിയ ഉം
പവൊ ഓഫീസിലേ ഒരു സെയദാറിന ഒരു കുട്ടിണ്ടേ ഓള് ഞൻ എർങ്ങണേന്റെ മുന്നേ എർങ്ങീഞ് ന്നട്ട് ഓള് ഇനോടൊരു നാലഞ്ചസ് പ മുന്നേ എന്നോട് പറഞ്ഞീഞ് ന്റെ
ഉം
ആങ്ങൾന്റെ കല്യാണം നോക്ണ്ട് ആങ്ങള പോയിട്ട് നാല് കൊല്ലായിണടി പോയ സമയത്ത് ഒരായിരം രൂപ വീടിന് പണിക്കാർക്ക് അഡ്വാൻസും കൊടുത് പോയതാണല്ലോ ഇപ്പോ വീട് പണിയൊക്കെ കഴിഞ് ആയിരത്ത എണ്ണൂറ് സ് സ്ക്വയർ പീച്ചിള്ള വീടാണർഞ് വീടിൻന്റെ പണിയൊക്കെ കഴിഞ് അടിടെലും എല്ലാ പണികഴിഞ്ഞോൻ ഈ മാസം പ താന്തികക് ടിക്കറ്റ്ട്ത്തതാണല്ലോ
ഏഹ്
അപ്പെ ഇന്ന ഇന്ന വിളിച്ചാണ്ടർഞ്ഞു അള് വളെ അവ്ട് നക്ക് ഭയങ്കര ഇഷ്ടയിനിന്നെ അപ്പങ്ങനെ എന്തിനും ഇങ്ങനെ എപ്പളും വിളിച്ചോണ്ടാണ് അപ്പം ഞാൻങ്ങനെ എന്താണ് അപ്പോൾ നോടർഞ് ഇൻക്ക് ങ്ങളെ ഫാമിലിന്നൊക്കെ കല്യാണണ്ടെങ്കി ഏഹ് പറയേണ്ടി ന്റെ ആങ്ങളവര്ണ്ട് കല്യാണംണ്ടാക്കണം ഒരോക്കെ ഒരോ കുടുംബം മൊത്തം തടിയാ തടിയാണ് ആഹ് ആഹ് തടി ആളാണ് ഞാ അനോട് പറഞ്ഞില്ലേന്നോ ഇജ് പർഞ്ഞിഞ് ഐസ്ക്മിനുള്ള ആളൊ കണ്ടല്ലോ ജ്ന്നെല്ലെ പറഞ്ന്ന് അതോ റേസെ അറയ്സേ തോന്ന്ണ്ട് അയ്സ്ലിം മ്ന്ള്ളആളൊക്കങ്ങൾ ഓഫീസ്ലുണ്ടല്ലോർഞ് അങ്ങനെ ന്ന്ട്ട് എന്താണ് ഓള് കുർച്ചിസയിട്ട് ഓളെ ഇവ രൊന്നുല്യേ ഓളെ വിവരംന്നുല്ല അപ്പൊ ഞാൻ ഇന്ന് അങ്ങട്ട് വിളിച്ചോക്കി ക്കിയതാണ് എന്താ അപ്പം വേറെവിടെയും ജോലിക്ക് കേറിയൊന്നൊക്കെ അറിയൻ അപ്പടീ ഈ ആങ്ങളമര് ചോലോ
എഹ് എന്തെനി?
ചിന്തേല് ജിദ്ദേലേന് എന്തേഞ്ഞോയിച്ചാല് ഓന് കട അടച്ച്കാണ്ട് റൂമ്ക്ക് പോയി ഭക്ഷണണ്ടാക്കലേയ് നേരം ഭക്ഷണകെണ്ടാക്കി അവന് ഡ്രസ്സൊക്കെ തിരുമ്പാനും വേണ്ടി വാശി മെഷീന്റെ അവിടെട്ട് അവ്ടെണ്ടൊര് വാഷ്മിഷീന്റെ അവ്ടെണ്ടരോ അമ്മോമാരൊക്കെ അവിടെണ്ർ മ്മോരേ വിൾച്ചിട്ട് ഓനെ വിളിച്ചിട്ട് കിട്ട്ണില്ലരും ഇവരൂല്ലർഞ് അമ്മോൻ വെന്ന് വെറു വെല് വന്നൊക്കുമ്പോ